ഹലോ
ആഹ് ആഹ്
കേൾക്കണില്ലേ
ആഹ് സൗണ്ട് പതുക്കെയാണ് കുറച്ചുകൂടെ സൗണ്ടിൽ പറയുമോ
ഇപ്പോളോ
ഹലോ ആഹ് ഇപ്പൊ കൊറച്ചു കൂടെക്കെ ഒക്കെ ക്ലിയർ ക്കെ
പിന്ന ചായ കുടിയൊക്കെ കഴിഞ്ഞാ
ആഹ് ചായ കുടി പകുതി കഴിഞ്ഞുന്ന് വേണെങ്കി പറയാ
ഏഹ്
ഉം ഞാനെ പകുതി ഈ പു പുട്ടുണ്ടാക്കി പകുതിയായപ്പോ എന്റെ ഗ്യാസ് തീർന്നു പോയി അപ്പൊ ഗ്യാസിന്റെ കുറ്റി കുറ്റി മാറ്റി വെക്കണം എന്നുണ്ടെങ്കി പുറത്തേക്ക് പോകണം പുറത്താണ് കുറ്റി വെച്ചേക്കണ്ടത് അപ്പൊ നല്ല മഴയും അപ്പൊ മഴയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാഞ്ഞിട്ട് ഇങ്ങനെ നിക്കയാണ്
അത് ശരി
ഉം മഴ നനഞ്ഞാ പിന്നെ തണുത്ത് നനഞ്ഞു ഇങ്ങനെ ഇരിക്കണ്ടേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്
ഇന്ന് നല്ല മഴയാണ് നേരം വെളുത്തേക്കുന്ന മഴന്നെയാണ്
ആഹ് നല്ല മഴയാണ് കറക്റ്റ് ആയിട്ടാണ് ഞാന് കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നൊയായിട്ട് കഴിയുകയും ചെയ്തു ഗ്യാസ്
ഉം അതൊരു വല്ലാത്ത ഇതാണ് ഞാനൊരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് അത് വല്ലാത്തൊരു കഴിയലാണെന്ന് അറിയാം ഞാനാക്ക് ഒരു പ്രാവശ്യം ഉണ്ടായിരിക്കണ് വെള്ളപ്പം ചുട്ടുകാണ്ട് ഇരിക്കുമ്പോൾ കഴിഞ്ഞു പ്രാന്ത് എങ്ങാണം എടുക്കും പോണ്ട
ആഹ് ആ ഗ്യാസ് ഇവിടെയുണ്ട് സ്റ്റോക്ക് ഉണ്ട് പക്ഷെ അത് മാറ്റി വെക്കാൻ വെക്കാനെരെ ബുദ്ധിമുട്ട് മഴ ആയതോണ്ട്
ഉം
നമ്മളെ ഉള്ളിൽ തന്നെയാണെങ്കി പിന്നെ നമുക്ക് വേഗം മാറ്റി വെച്ചാൽ മതി
ഉം ഞാൻ എനിക്ക് പുറത്തേക്ക് വെച്ചിട്ടില്ല പുറത്തേക്ക് വെക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടാക്കിരിക്കുന്നു പക്ഷെ കൂട് കിട്ടിയിട്ടില്ല അപ്പൊ അത് കാരണം പുറത്തക്ക് വെച്ചിട്ടില്ല
ഇവിടെയും കൂടൊന്നും കെട്ടിയിട്ടില്ല ഒരു തൽക്കാലം ഞങ്ങള് പിന്നെ വീട് ഇങ്ങനെ കൂടി ഇരുന്ന സമയത്ത് അവിടെ ഒരു തിണ്ട കെട്ടിയിട്ട് അയ്മേ വെച്ചതാണ് കൂടൊക്കെ ഗ്രിൽസ് ഒക്കെ നമ്മുക്ക് പിന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മള് കുടി ഇരുന്ന് കഴിഞ്ഞാ ഈ പിന്നെ വെക്കാന്ന് പറഞ്ഞാ പിന്നെ അത് നടക്കലില്ലല്ലോ
അതെക്കെ ശരി തന്നെയാണ് പിന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആറ് വർഷം ആയി കുടി ഇരുന്നിട്ട് ഇപ്പോളാണ് ഞങ്ങള് പെയിന്റ് അടിച്ചത് പ്രെമർ അടിച്ചിട്ടതായിരുന്നു
ആഹ് ഞങ്ങളും അങ്ങനെ തന്നെ പ്രെയ്മർ അടിച്ചിട്ട് ഉള്ളൂ അപ്പൊ ഞങ്ങക്ക് അടീല് മാത്രെ ഉണ്ടാക്കിട്ടുള്ളൂ മേലക്കും കൂടെ റൂമ് എടുക്കണം ന്നുണ്ട് അപ്പൊത്തിന് പിന്നെ മക്കളെ പഠിപ്പും ഇതൊക്കെ ക്കായിട്ട് അതിനോട് നടന്നിട്ടില്ല അപ്പോ ന്നോട് പറിം എപ്പളും പെയിന്റ് അടിക്ക അപ്പ ഞാൻ പറിം ഞമ്മള് മേലക്ക്‌ ണ്ടാക്കുമ്പോ പിന്നെ അടി ചളിയൊക്കെ ആവ ല്ലേ
അഹ് പക്ഷെ ത് ത് പെയിന്റ് അടിക്കാതെ ലെ കുത്ത് വെര്ണ്ട് ചൊമര്നോക്കെ പ്രശ്നം വെര്ന്ണ്ട് സിമെന്റൊക്കെ പൊടിഞ് പോര്ണ്ടല്ലോ
ആ അങ്ങനെക്കെ ണ്ട് പലേ പ്രശ്നുണ്ട് അപ്പൊ ഇനിയിപ്പ നമ്മളണ്ട് പെയിന്റ് അടച്ച് പിന്നെ പിറ്റത്തെ വർഷം തന്നെ നമ്മള് മേലക്ക്‌ എടുക്കുമ്പോ പിന്നെ അതൊക്കെ ചളിയായി പോവൂലെ വിചാരിചിട്ട് ഇങ്ങനെ വേണ്ട വിചാരിച്ച് നിക്കാണ്
ഇവിടെ മേലക്കില്ല താഴത്തന്നെ ഉള്ളൂ താഴത്തെ മൂന്ന് റൂം തന്നെ ഉള്ളൂ
ഇവിടെ അങ്ങനെ തന്നെ പക്ഷെ ഇയിലിപ്പോ കുട്ടികളൊക്കെ വലുതായി തുടങ്ങിയപ്പേഴും റൂമിനി അത്യാവശ്യല്ലേ
ഉം ഉം
പിന്നെ ആരെങ്കിലൊക്കെ വിരുന്ന് വരുമ്പൊളൊക്കെയാണ് ഞങ്ങക്ക് എപ്പളും വിരുന്ന നമ്മക്ക് വരാൻ ആൾക്കാര് ഇഷ്ടം പോലുണ്ട് പക്ഷെ കടക്കൻ അതിന് മാത്രം സൗകര്യഇല്ലല്ലോ എന്ന് വിചാരിച്ചു എല്ലാരും വരാണ്ടിരിക്കാണ്
അഹ് ശെരി
ആഹ് അപ്പൊളൊക്കെ നമ്മക്കൊരു ബുദ്ധിമുട്ടാണ് ഏഹ്
എല്ലാരും കൂടി ഉള്ള തറവാടാ
അല്ല ഞങ്ങള് ഒറ്റക്കേഉള്ളു പക്ഷെ ഇവിടെ പെങ്ങന്മാരൊക്കെ ഉണ്ട് ഓൾക്കൊക്കെ അപ്പൊ കുട്ടികളൊക്കെ സ്‌കൂൾ സ്കൂളിതൊക്കെ കഴിഞ്ഞ് എല്ലാരും കല്യാണം ഒക്കെ കഴിഞ്ഞു വേണോങ്കി ഓൾക്ക് വിരുന്ന് ഒക്കെ വരാൻ പറ്റണ അവസരം ആണ്
ആഹ് ആഹ് തറവാടിണ്ടാ അടുത്ത് എളയ മോനാണ്
തറവാട്ണ്ട് പക്ഷെ ഞങ്ങളെല്ലാരും അവിടുന്ന് ഇവര് എന്റെ ഹസ്ബൻഡും വേറൊരു ആളും ഒരു ടിൻസെയനു ഈ രണ്ടാളാണ് ഏറ്റവും ചെറുത് ഞങ്ങള് ഒരുമിച്ചാണ് രണ്ടാളും വീട് വെച്ച് രണ്ടു പേർക്കും ഒരുപോലത്തെ വീട് വെച്ചണ്ട് ഒരുമിച്ച് ചറിങ്ങിയത്
ഉം ഉം
ഇപ്പൊ തറവാട് വീട് ഒഴിഞ്ഞ് കടക്കാണ്
ഉം ബി പി ഒക്കെ ഉണ്ടാന്ന് നോക്കിയ
ഇല്ല ഇല്ല ഉമ്മ ഇവരെ പിന്നെ ചെറുതെഎന്റെ ഹുസ്ബൻഡ് ഒക്കെ ചെറുതാവുമ്പോ എട്ട് വയസ്സായപ്പോ മരിച്ചുന്ന് ഉമ്മ
പിന്നെ ഉപ്പ ഞങ്ങളെ കല്യാണൊക്കെ കഴിഞ്ഞ് ഒരു ഏഴു വർഷം ഒക്കെ കഴിഞ്ഞപ്പോ ഉപ്പയും മരിച്ചു
ഉം ഉം അപ്പൊ പിന്നെ വരുന്നേര്ണ്ടാവും എത്ര പെങ്ങന്മാര് എത്ര പെങ്ങന്മാരുണ്ട്
പെങ്ങമാര് നാലാള്ണ്ട് ആയിത്ത രണ്ടാളും ടിൻസാണ് ഇയില് ആണുങ്ങള് നാലാളും പെണ്ണുങ്ങള് നാലാളും ഉണ്ട് ആണുങ്ങളിലും രണ്ടാളും പെണ്ണുങ്ങളിലും രണ്ടാളും ടിൻസാണ്
ഉം ഉം ഉം ഇവിടെ ഞങ്ങള് പിന്നെ നാല് മക്കളാണ്
ആഹ് ആഹ് ആഹ് നിങ്ങള് വല്താ മൂത്തതാ
ഞങ്ങള് ആ മൂത്തതാ
ഉം
ഞങ്ങള് പോന്നക്കണ് തറവാട്ടിലെളച്ചനണ്ട്
ആഹ് ഇമ്മ ഇപ്പൊക്കെ അവിടെയാവല്ലേ
ഇപ്പ ഇമ്മ ഇണ്ട് ഇപ്പ ഞങ്ങള് കൂടിരികണീന്റെ ഞാൻ ഇനിക് മൂന്നാള്ണ്ട്
ആഹ
ഒരാള് ഏഴിന് ഒരാള് ആറിന് ഒരാള് ഒന്നില്
ആഹ് ഏഴിലും ആറിലും ഇപ്പൊ പെട്ടെന്ന് ഹ് ചെറുതായി ഉണ്ടായോ
ആഹ് എനിക്ക് കുറച്ച് വൈകിട്ടാ ഉണ്ടായത് കുട്ടികള്
ആഹ്
അപ്പൊ പിന്നെ ഓ ഇവനിക് ഒരു വയസ്സ് കഴിഞ്ഞക്കാണ് മറ്റേതും ഉണ്ടായി
അത് ശെരി കല്യാണം കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാ കുട്ടിയായത്
ഏഹ് ഏഴു വർഷം കഴിഞ്ഞിട്ട്
ഓഹ് ഈ വർഷ ല്ലേ?
ഉം ആ എട്ടാമത്തെ വർഷത്തിലാണ് പ്രസവിച്ചിക്കണ്ത്.
ആ.
അതന്നെപ്പൊ ഞാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് അന്നൊക്കെ കു ട്ടികള ആകുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി രണ്ടാമത്തെ കൊല്ലാണിത്. മക്കളൊക്കെ വല്യതായി. ആ മക്കളൊക്കെ വല്യതായിരുന്നു.
ആഹ് എന്റെ മൂത്ത മോന് കല്യാണം കഴിഞ് ഒന്നര വർഷായപ്പോ ഞാൻ പ്രസവിച്ചു. മൂത്ത മോന് ഇപ്പോ ഇരുപത്തൊന്ന് വയസാവും, ഇനി രണ്ട് മൂന്നാല് മാസം കൂടെ കഴിഞ്ഞ.
ആ അതന്നെ ഞാ പറഞ്ഞത്. എന്നാ പിന്നെ പേടിക്കാൻ ടൈമില്ല. മക്കളൊക്കെ വലുതായിന്. ഇതപ്പോ മൂത്തന് പതിമൂന്ന് വയസ്സ ആയിട്ടുള്ളു.
ആഹ്.
മറ്റേ ഇവരാണ്ട് പോകുമ്പോ, ഇളമൂത്ത് വേന്താണ് നാത്തുൻ വന്നു കെടുക്കലാണ്.
അയ് ശരി. ഹസ്ബൻഡ് ഗൾഫിലാ.
ആ.
ഇപ്പൊവിട നാട്ടില ഇണ്ടാ?
ആഹ് ഇപ്പൊ വന്നിട്ടുണ്ട്.
ആ എത്ര, എത്ര മാസം കൂടുമ്പോളാ ലീവ്?
മാസംന്നുംല്ല. വർഷം കഴിഞ്ഞിട്ട അത്
ഏ
എന്താർഞ്ഞെ?
എപ്പഴ എത്ര കൂടുമ്പോള വര്യായ്ച്ച്?
ഒരു വർഷം ഒന്നര വർഷ ഒക്കെ ആകും വരുന്നങ്കില്.
ഉം. അത് ശരി.
ഉം.
ഏ എന്ത് കുട്ടികളാ?
മൂത്തത് ആണ്, രണ്ടാമത്തെ പെണ്ണ്, ഇളയതാണ്.
ഉം. എനിക്ക് മൂത്തത് ആൺകുട്ടി. താഴെ രണ്ട് പെൺകുട്ടികളാണ്.
ഉം. ചെറുത് എത്രയിലാണ്?
ഏഹ് മൂത്ത മോന് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു. അവന് ഇപ്പോൾ സി എ ക്ക് പഠിക്കാണ്.
രണ്ടാമത്തെ ആള് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്, പ്ലസ് വണ്ണിന് അലോട്ട്മെന്റ് ക്ക കാത്തിരിക്കണു. മൂന്നാമ തൊള്‌ നാലാം ക്ലാസ്സില്.
അങ്ങനെ ആരൊക്കെ വലുപ്പം വെക്കുമ്പോഴാണ് നമുക്ക് സ്ഥലം പോരായി. ഇപ്പൊ പിന്നെ എല്ലാരും കൂടി റൂ അവരൊക്ക വലിപ്പം വെക്കുമ്പോ നമുക്ക് സ്ഥലം ഇണ്ടാവില്ലാന്നറിയാം. പ്പൊ എല്ലാരും കൂട റൂമക്കെ എടുത്താണ്.
ആ ഒല് ഈ പ്രായക്കെ ആകുമ്പോ നമുക്ക് സ്ഥലം ഇല്ല. നമ്മളി പെൺകുട്ടികളെ കൂടെ ഒരുമിച്ച് കെടത്തൂലല്ലോ. ഇപ്പ ഇത്ര വലിയതാകാലേ. പിന്നെ ഏഹ് നമ്മള് ഓൽക്ക് പഠി ക്കാൻ എന്തൊരു പൈസേ. നമ്മള് പത്താം ക്ലാസ്ക്കുടെ കയിഞ്ഞാൽ പിന്നൊരു, ട്യൂഷന് ഫീസന്നെ എന്തൊരു ഫീസാലേ. അപ്പൊ എല്ലം കൂടെ ആയിട്ട് എനിക്ക് എത്ത് കിട്ടില്ല. ഏ
മൂന്നാളും പ്രൈവറ്റി തന്നേണ്.
അല്ല പിന്നെ സ്കൂള് സ്കൂളൊക്കെ നമ്മള് പിന്നെ ഗവൺമെൻറ് സ്കൂള് തന്നേണ്. പക്ഷെ നമ്മള് പത്തിലൊക്കെ എത്തിയ നമ്മള് ട്യൂഷന് വിടോലോ.
ഉം ഉം അല്ല ഇവടെ ഞങ്ങളടെ മൂന്നാളേ പ്രൈവറ്റ് ആണ്. നല്ല പൈസാണ് ഒരാക്ക് ബസ് ന് ആഹ് ഒരാക്ക് ബസിനന്നെ വാണം ആയിരത്തി അയ്മ്പത് മൂന്നാളും കൂടി നല്ലൊരു എമൗണ്ട് വാണം.
ആഹ് ഇവര് സ്കൂളൊക്കെ സാധാ സ്കൂള് തന്നേന്നു. പിന്നെ പത്താം ക്ലാസാണ്ട് കയിഞ്ഞാ ഞമ്മക്ക് ഫീ ട്യൂഷന് ആയാലും വേറള്ളതിനൊക്കെ എന്തൊരു ഫീസാറ്യോ. ഇയാള് ഇയാൾക്ക് എന്തെങ്കിലും ജോലി ഇണ്ടോ പൊർത്ത് എന്തേലും ജോലി ഇണ്ടോ?
എന്തർഞ്ഞ്
ഇങ്ങളെന്തേലും ജോലിക്ക് പോണ്ടോ?
ഏയ് ഒന്നിനും പോണില്ല.
എ ഏത് വരെ പട്ച്ചു?
പത്താം ക്ലാസ് അന്നത്തെ പത്താം ക്ലാസ്
ആഹ് ഞാനും അങ്ങൻ തന്നെ പത്താം ക്ലാസ് കയിഞ്ഞപ്പോ തന്നെ കല്യാണം കയിഞ്ഞു.
ആഹ് പോവാനൊക്കെ പർഞ്ഞെ അന്ന് പോവാൻ പർഞ്ഞിട്ട് നെലോളിക്കേര്ന്ന് ഞാനൊക്കെ നെലോൾച്ച്ട്ട് പോണില്ലാന്നർഞ്ഞിട്ട് പിന്നെ അവ്ടുന്ന്
ഇൻക്ക് പോകാൻ പൂതിയായിര്ന്നു പഷെ പോവാൻ പറ്റിയില്ല. അന്ന് ഞങ്ങളെ രണ്ടാള് ഒരുമി ച്ച് കല്യാണം കയിച്ചു കൊട്ന്നതായതോണ്ട് ഒരാക്ക് പോകാൻ താല്പര്യണ്ട് ഒരാക്ക് പോവാൻ താല്പര്യല്ലാതാവുമ്പോ
ഉം
അപ്പൊ അങ്ങനെ വേണ്ടാന്ന് വെച്ചതാ
അവ്ടന്ന് അവ്ടുന്ന് ന്റോട്ന്നന്നെ പോയിക്കോ പഠിക്കാൻ പോയിക്കോന്നർഞ്ഞിട്ട് സമ്മയ് ഞാൻ നൊലോളിച്ച് അപ്പൊ പിന്നെ പിന്നെ പെരേലിരിത്തൂലല്ലോ അന്നത്തെ കാൽത്തൊന്നും പെരേല് ഇരുത്തല്ല്ലല്ലോ അന്നൊക്കെ പുട്ച്ച് കെട്ടിക്കലല്ലേ പത്താം ക്ലാസ് കയ്യാൻ നിക്കാണ്
ആഹ് അയിന് അന്നൊന്നും ഞമ്മക്ക് ഇപ്പം തന്നെ കല്യാണം വേണ്ടാന്ന് ഞമ്മക്കൊരു തോന്നലില്ല. കാരണം എല്ലാരും ഇങ്ങനെ തന്നല്ലേ പത്തില് എത്തൊമ്പത്തിനും കെട്ടി ച്ച് വിടല്ലേ അപ്പൊ ഞമ്മളും വിചാരിക്കും അ അതാ അങ്ങനെയാവുന്ന്
അതെ അപ്പ പിന്നെ അമ്മള് വെൽ ആ പത്താം ക്ലാസ് കയിഞ്ഞ പിന്നെ പെരേലുള്ളവര് നിക്കൂല. നിക്കകള്ളിയില്ല ഓര്ക്ക് കെട്ടിക്കാൻ
അപ്പൊ ഞമ്മള് എന്ത കര്താ ആ ഇങ്ങനെ ആവും ഇങ്ങൻതന്നെ ആവുംന്ന് വിചാരിച്ചിട്ടാണ്ട്
സമ്മയ്ക്കും.
ആഹ് വേണ്ടാന്നൊന്നും അമ്മള് പറില്ലല്ലോ.
ഇപ്പതാ ഇരത്ത് നാല് വയസ്സായട്ടും പെൺകുട്ട്യേള് കെട്ടി
അഹ് ആഹ്
ന്റെ അമ്മായിന്റൊരു പേരക്കുട്ടിണ്ട് അവള് ഇരത്ത്നാല് വയസായി. ഇപ്പളും കെട്ടിക്കണ്ട കെട്ടിക്കണ്ടാന്നർഞ്ഞിര്ക്ക്ണ്ട്. ഞ്ഞ് എവ്ടുക്ക് പാത്തക്കാണ്ന്ന്
ഏഹ്
ഇഞ്ഞ് എവിട്ക്ക് പാത്തക്കേന്നറ്യേ എത്രേ ആയിപ്പോ ഇതൊക്കെ. പഷെ അവർ അവർക്കൊക്കെ ജോലി ആയ്ക്ക്ണ് ട്ടാ.
ആഹ്
ഞമ്മളൊന്നും മായ്ര്യല്ലാ ഞമ്മളൊന്നും പഠിച്ചീലന്ന്.
ഉം.
അയ്ന്റെ കേദം ഇപ്പളാറീണുള്ളൂ. ഞമ്മക്കൊരു പത്ത് പൈസ ഞമ്മളെ കയ്യില് വാണന്ന്ണ്ടെങ്കില് പഠിക്കന്നെ വാണ്ടീനി
അതും വാണം അല്ല പിന്നെന്തേച്ച ഞമ്മളാവശ്യങ്ങളൊക്കോല് നട് ത്തി തര്ന്ന്ണ്ട് പിന്നെ ഞമ്മക്ക് എന്താ പറയാ ആഹ് ഞമ്മൾക്ക് കൊറച്ച്
സമാധാനത്തില് ഒരു കൈക്കല് കൈൽ പൈസണ്ടേന്നു മ്മളെ കയ്ല് ത് പെട്ടന്ന്
പിന്നെന്താ വെച്ചാ ഞമ്മക്ക് ക്ക് ഞമ്മക്ക് ഞമ്മളെ ഞമ്മളെ ഉമ്മാർക്കെന്തേലെക്കൊന്ന് വാങ്ങിച്ചൊടുക്കണങ്കില് അതിനൊക്കോലോടിങ്ങന ചോദിക്കുമ്പോളാ ഞമ്മക്കൊരു ബുദ്ധിമുട്ട്..
ഉം, നിനക്ക് രണ്ടാളൂല്ലേ ഉമ്മീല്ലേ ഉപ്പീല്ലേ?
ഇല്ല്യാന്നോ?
ആഹ് മരിച്ച് രണ്ടളും മരിച്ച്ക്ക്‌ണ്.
ആഹ് എങ്ങനെ ചെറുപ്പത്തിലാ മരിച്ചതതോ?
ആഹ് കല്യാണം കഴിഞ്ഞിട്ടന്നെ പതിനേഴ് വർഷായി ഇമ്മ മരിച്ച്ട്ട് ഏഴ് വർഷായി.
ആ അതല്ല ഉമ്മീഉപ്പീയൊക്കെ ചെറുപ്പക്കാരായിരുന്നോ അതോ പ്രായായിട്ട് മരിച്ചതായ്ച്ചാ.
ചെറുപ്പക്കാരന്നെയിരുന്നു.
ആഹ് എന്തേ അസുഖന്തേലും ആയിട്ടെ?
ആഹ് മറ്റേ അസുഖം തന്നെ രണ്ടാക്കും.
ഏഹ് രണ്ടാക്കും?
ഉം.
ഉം.
ഇപ്പാക്ക്‌ ലിവറിന് വന്ന് ഉമ്മാക്ക് ഊരവേദനേയ്ന്നു അന്ന്. അപ്പൊ ഊരവേദനയാണന്ന് ത് ഞമ്മൾങ്ങനെ നോക്കൂലല്ലോ? പ്പൊ ഗ്യാസാണെന്നറഞ്ഞടക്കും. ഉം പിന്നേണ് എം ആർ ഐ ഇടുത്തപ്പളേത് മനസ്സിലായത്. മൂത്താപ്പീ എല്ലാരുംണ്ട് ഇപ്പളും. ഇപ്പാന്റെ മൂത്തത് നാലാള്ണ്ട് നാലാളൂണ്ട് ഇപ്പളും.
ആഹ്.
ഏറ്റോളേതേന്നു.
ഉം.
ഇപ്പളും അമ്മായി പാർക്കാൻ വന്ന് ഉം ആണ്. അപ്പൊ ഒരാങ്ങളെന്നൊള്ളൂ. അപ്പൊ പിന്നെ അവര്ങ്ങനെ വിളിക്കൂട്ടോ ചെല്ലാനൊക്കെ അപ്പോ പോക്കൊന്നില്ലങ്ങള്?
ആഹ് ഇങ്ങളെ ഉപ്പേം ഉപ്പ ആണുംപെണ്ണും ഓരോരുത്തരൊള്ളു ഇങ്ങള്?
ഇല്ലാ ഒരേട്ടത്തിട്ട്ണ്ട്.
ആഹ് ജ്യേഷ്ഠത്തി വിരുന്ന് വരോ അതോ അങ്ങ്ട് പോവോ?
ഉം ന്നയിക്കോട്ടെ ഇന്നാല്ട്ടാ.
ആഹ് അയ്ക്കോട്ടെ അയ്ക്കോട്ടേ.
ശരി എന്നാല്